ആഹ് അതെ ആഹ്സുഖാണോ
ആഹ് സുഖാ
അന്ന് പോയതാല്ലേഹ്ഹ്ഹ് സംസാരിച്ചിട്ട് ഉം ഫുഡടിക്കെ കഴിഞ്ഞാ ആഹ് ഫുഡ് ഒക്കെ കഴിഞ്ഞു ആംഇന്നെന്തായിരുന്നു കഴിച്ചാ ആഹ് കഴിച്ചിങ്ങനെ ഇരിക്കായിരുന്നു
ആഹ്ആഹ് നാട്ടിൽ പോന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നാണോ
ആഹ് ഞാന് പെരുനാളിനല്ലേ കഴിഞ്ഞന്റെ ഒരു രണ്ടാഴ്ചയായി പോയി വന്ന് അവടെ നല്ല മഴേണല്ലേ.
ആഹ് മഴയാ
ഇവടെ നല്ല ചൂടാ ഉം എല്ലാവരും വിളിക്കുമ്പോൾ പറയണത് നല്ല മഴേണ്
നല്ല മഴയാ ആഹ് നേർതാ നി അട്ത്ത മൂടി കെട്ടിരിക്ക ഇപ്പം പെയ്യും
ആഹ് ഇവടെ നല്ല വെയില അതേപോലെ ഇന്നലാണെങ്കി കര്ണ്ടുണ്ടായില്ല ഫുള്ള് ഇപ്പ രാവിലെ പോയിട്ട് രാത്രിയാവന്ന് ആഹ് തെന്ന്യാ ആഹ് കുളിച്ച മനുഷ്യൻ വെയർത്ത്ട്ട്.
ഏച്യേ കറണ്ടില്ലേ എന്തെയ്യും
ഉം ആഹ് എന്നച്ച അത്രേം ചൂടാണിവടെ സഹിക്കാൻ പറ്റൂല.
ആഹ്
ഞാൻ ഹസ്ബൻനോടോയിക്ക പറയായിര്ന്നു എങ്ങനെ കുളിക്ക്യാന കുളിക്ക്യുമ്പൊ നമ്മടെ നാട്ടിലക്കെ ബാത്റൂമില് ഒന്ന് രണ്ട് ഒരു വെള്ളം തൊറന്ന്ട്ട കൊറച്ചേ ചൂടുവെള്ളം വെരൊള്ളൂ പിന്നെ തണ്ത്തള്ളം വെരും.
ആഹ് അത് ശെരിയ
വട ഞാനട്പ്പത്ത്ന്ന് കൊട്ന്ന് ഒഴിക്കണ പോലെ ചൂടുവെള്ളം വെര്ന്നെ ആഹ് നമ്മള് ശരീത്ത് വേയർപ്പൊന്ന് പോവാൻ വേണ്ടി വെള്ളൊഴി ക്കുമ്പ അത് ചുട്ടുപൊള്ളും ചുട്ടു പൊള്ളും ആഹ് ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാന്നിവടേ
ആഹ്
അതാണെങ്കി നമക്കിങ്ങനെ വേർക്കുമ്പൊ ചൊറിയും ആഹ് വഴന്ന്ക്കല്ലേ പിന്നെ കടലെട് ത്തതൊണ്ട് ഉപ്പ് കാറ്റ് ഉപ്പ് ൻ്റെരുത്ണ്ടാവൊല്ലോ
അഹ്
ആഹ് ആഹ് ആഹ്. അതിന്റെ ബുദ്ധിമുട്ട് എല്ലാം കൂടി പ്രാന്താവ.
ഹ് ഹ്
ഉം
ഇന്നെന്തായിരുന്നു ചോറിനപ്പം?
ചോറിന് രാവിലെ എനിക്ക് ബാങ്കിലൊക്കെ പോണാ അതോണ്ട് ഞാൻ രാവിലെ ചോറും മീൻകറിയും തോരനും വെച്ചിട്ടങ്ങ് പോയതാ ഉം ഉം
പിന്നെന്താ ഇന്ന് മക്കക്ക് സ്കൂളില്ലല്ലോ.
ആഹ് സ്കൂളില്ല ട്യൂഷന് പോയി. ആഹ് ആഹ് ഒരാളൊള്ള് ആഹ് വന്ന്ട്ടുണ്ടായിരുന്ന്‌ കഴിഞ്ഞാറാഴ്ചയാ പോയെ അ ഞായറാഴ്ച വന്ന് ഞായറാഴ്ച പോയി. ഉം
അവടേം ചൂടല്ലേ? ആഹ് ഇവടെ ചൂടാ. ഉം
ആഹ്
ഇനിപ്പ ഓഗസ്റ്റിലാ വെരാ? ത്ത്ന്
ആഹ് ഇനി ഓണത്തിന് ഇനി എടക്കെ ന്തെങ്കിലും മൂന്നോ നാലോ ദെവസങ്ങണ കിട്ടാന്നെങ്കി വെരും
ആഹ്
അന്നരം എന്നോടറിയും ഒരു മാസൊക്കാവുമ്പം കഴിയുമ്പോം പിന്നെ അങ്ങ് വീട്ടിവരണന്നൊള്ള ഒരിതാവുന്ന്
ആഹ് കാരണം മട്പ്പാവൂലോ ഇപ്പൊ ഞാൻ തെന്നെ ഇവടെ എനിക്ക് ചൂ നമക്ക് ഈ കാലാവസ്ഥണ്ട് പിടി ക്കൂലല്ലോ പിടിക്കത്തില്ല ഹുസ്ബന്റിനോട് ഞാനതാ പറയണത് മാസ പ്പം മാസം എന്നെ നാട്ടിക്ക് ഒരാഴ്ച വിട് ട്ടാല നല്ലത് ഒട്ടും പറ്റൂല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ ആഹ് ആതാ പ്പആള് മോള്ന്ന്ച്ചയിഞ്ഞാ ഒറ്റക്കുവാണല്ലോ എന്നച്ചാ ഫ്രണ്ട്സല്ലേള്ളൂ ഫാമിലി മൈൻഡില്ലല്ലോവിടെ ആഹ് പ്പഞാൻന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെന്തായാലും കെട്യോനിവിടുണ്ട് അപ്പന്തായാലും നമ്മളിവിടെ നിക്കണം
ആഹ് അതന്നെ എളേയാള് ഇന്നലെ സ്കൂളിപോയി അവിടാണ്ടൊന്ന് വീണ്-
അയ്യോ എന്നിട്ട്?
ഒന്ന് കാല് ചർക്കി അന്നേരെ ഇവിടെന്ന്‌- നമ്മളോടൊ ഒന്നും പറയുന്നില്ല എന്തോ പോലൊക്കെ ഈ ഈ കാലെന്തോ ഇങ്ങനെയൊക്കെ കാണിക്ക്ന്ന് ഞാൻ ചോദിച്ചു എന്തുവ്വാ- അമ്മനോ ചെറുതാട്ടൊന്ന് ഇങ്ങനാക്കി കാലിങ്ങനെ മടങ്ങി സ്റ്റെപ്പെറങ്ങിയപ്പം
ഓഹ്
എന്നിട്ട് പിന്നെ കൊഴപ്പയില്ല അങ്ങ് ട്യൂഷനൊക്കെ പോയി
ആഹ്
പിന്നെ ഞാൻ തന്നെ ഒര് ബാൻഡേജൊക്കെ ചുറ്റിയൊക്കെട്ടി വെച്ചേക്കുവാ അന്നേരം ഇപ്പൊ അങ്ങനെ അഴിച്ചു നോക്കിയപ്പം
വല്ല്യ കൊഴപ്പംയില്ല
നട ആഹ് നടക്കും ഇപ്പ ട്യൂഷന് പോയി പിന്നെ നീരെങ്ങാണം നീര് വല്തായിട്ട് വല്ല കണ്ണിൻറ അടുത്ത് ചെറിയൊരു നീര്
ചെറിയൊരു നീരൊണ്ട് പിന്നല്ലേ ഇനി നോക്കിയിട്ട് ഒരു എക്സറേയെടുപ്പിക്കാംഎല്ലിന് പ്രശ്നണ്ടെ ആള് നട ക്കൂല-
ആഹ് അത് തന്നെ
ഇതുപോലെനിക്കും ഉണ്ടായി വെറുതെ കട്ടിൽമന്ന് ഇറങ്ങിയതാ കാലങ്ങട്ട് തിരിഞ്ഞ് അപ്പൊ വെയിനങ്ങോട്ട് വലി ആഹ് എന്നിട്ട് വേതന മാറാനും നീര് ഭയങ്കര ഒരു മന്ത് വന്നവരെ പോലായി നീര് എനിക്ക് നീരങ്ങോട്ട് പോണില്ല അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോ ക്ടർ എ ക്സർ എടിപ്പിച്ചപ്പോ എല്ലിന് പറ്റിയിട്ടില്ല
ഇല്ലാ
അപ്പൊ ഐസില്ലേ ആ അപ്പൊ ഡോക്ടർ പറഞ്ഞന്ന് ഐസ് തുണിയില് വെക്ക ഒരു മൂന്ന് ഐസ്‌ കട്ട എന്നിട്ട് ആ വേദ- നയുള്ളോടത്ത് ഇങ്ങനെ പതുക്കെങ്ങനെ ഉഴിയ അങ്ങനെയാണ് ആ അപ്പൊ അങ്ങനെയാണ് എന്റെ വേദനയും നീരും പോയത്
പോയതാ-
എല്ലാരും പറയും ചൂടുവെള്ളത്തിലിട്ടാൽ മതിയെന്നായിരുന്നു എന്നോട് പറഞ്ഞത് ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തി കാലിട്ക പക്ഷെ ഡോക്ടർ ഇപ്പ ഇപ്പത്തെ ഇത് തല തിരിഞ്ഞിണ്ട് ഐസി ല് അപ്പൊ പക്ഷെ നല്ല സുഖണ്ട്ട്ടാ ആഹ് ആഹ് നമ്ക്ക് കൃത്യം അറിയാൻ പറ്റ്
ചെയ്തതോക്ക് ഇപ്പ ഞൻ ബാൻഡേജ് ചുറ്റിവെച്ച് അതാ ആഹ്
ബാൻഡേജ് ചുറ്റി വെച്ചാ എല്ല്ന്ന് പ്രശ്നം ഉണ്ടെങ്കെ പറ്റൂല
ആഹ് ആഹ് നീര് വരും ആ പക്ഷെ ഇത് ഒള്ള നീര്- ചെറിയൊര് നീരുണ്ടായിരുന്നു അത് ബാൻഡേജ് ചുറ്റി വെച്ച് പിന്നെ അഴിച്ച്നോക്കിയപ്പം വലിയ നീരായിട്ട് കാണുന്നില്ലേരുന്നു
ആഹ് ഇതിങ്ങനെ ചെയ്തു നോക്ക് അപ്പൊ ആ വേദനയുളളോട്ത്തെത്തുമ്പോ ഇങ്ങനെ നീര് നന്നായിട്ട് ഉണ്ടെങ്കിൽ തന്നെ നീരിങ്ങനെയെറങ്ങി പോകൂല്ലേ ആ ഐസ് വെ ക്കുമ്പോ ഇങ്ങനെ നമു ഇങ്ങെനെഉള്ളി യിങ്ങനെ എന്താ പറയാ ഒരു പ്രാണി ഇരിക്കുന്ന പോലെ തോന്നും നല്ല സുഖു ഇണ്ട് ഉം ഞാൻ വന്ന്ട്ട് വീട്ടി പർഞ് വീ ഇന്ന് എന്നെ എന്നെ കൊണ്ട് ഉപ്പ് വെള്ളത്തിലൊക്ക കാലടിപ്പിച്ചിണ്ടായിരുന്നത് അപ്പ ഞാൻ പർഞ് അതൊരു സുഖു ഉണ്ടായിരുന്നില്ല ചൂടുവെള്ളത്തി കൊണ്ടൊയിട്ട് മു ക്കലെയിര്ന്നെ ഇത് നല്ല സുഖണ്ട് അപ്പം ഞാൻ പർഞ് കാലം മാറി അതിനൻസര്ച്ച് സഞ്ചരിക്കണം
അ ആ
ഉം അങ്ങനെ പിന്നെ ന്നെ കോഴികളൊക്ക എന്ത് ചെയ്യ്ണ് മഴയല്ലേ ആകെ പുതുതായി ഇത് ഇട്ക്ക്ണ്ടാവൂലെ മഴയത്ത് ആ മയേണ്ട് പക്ഷെ നമ്മള് പൊ പൊർ പൊർത്ത്ക്ക് എർക്കത്തില്ല ആ ആ
ഉം ഉം അക
അകത്തവല്ല ഇഞ്ഞി കൊർച് കാലം അകത്തായിരിക്കും അവരുടെ വാസ്
ആ അല്ലങ്കിം പൊറത്ത് കടക്കാം പറ്റത്തില്ല ഇവിടെ പട്ടിശല്യം ഭയങ്കരവാ
അയ് ഇപ്പ എല്ലായിടത്തും ഉണ്ടല്ലോ പട്ടിയള് എന്റെ കസിന്റെ വീട്ടിലെ ഇരുവത് കോഴീനെ വാങ്ങിച്ച് അവര് വളർത്തിയിരുന്നു പിറ്റത്തെ ദൂസം രാവിലെ ഒരെണ്ണത്തിനെ പോലും ഇതാക്കാണ്ടാ കൂട് എങ്ങനെയോ അവര് തൊർന്ന്ട്ടെ ആ ആ എന്തോ മരത്തിന്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് പോന്ന്ട്ടുള്ളതാണ് കോന്ന് എല്ലാത്തിനും ഒന്നിനെ പോലും വിടാണ്ട്
ആണല്ലേ ആ ഹ് ഇത്പ്പ ഞങ്ങള ഇവടെ നെറ്റക്കെ അടിച്ചേക്കുവ പിന്നെ പൂട്ട് ഞാനങ്ങ് പൂട്ടിയിടും
ആ
പാണ്ടി പൂട്ടെക്
ആ ഇവടെന്ന് വെച്ചാ അവര് ആദ്യായിട്ട് തൊടങ്ങിയതാണേ അവര്ക്ക് അങ്ങനെ അറിയൂല
അറിയത്തില്ല ആ ഹ ഹ
അപ്പോ വി ഇങ്ങനെ എന്തന്ന് വെച്ചാ സമയം പോവാൻ വേണ്ടീട്ട് തൊടങ്ങിയതാണ്
ആ ആ ആ
ആ പിന്നെ അവരിപ്പ ഞ് പർഞ് എന്തന്ന് വെച്ചാ സങ്കടാണല്ലോ നമ്മള് വളർത്തി കൊർച്ച് ഇങ്ങട് കൊണ്ട് വരുമ്പോ ചത്ത് പോണത് ആ പിന്നെ അതാണ് ആ അപ്പൊ ഇപ്പ ഇഞ്ഞി ചെയ്യ്ണില്ലാന്ന് പറിണ് ണ്ട്
ഇവടെണോ പട്ടി ശല്യം ഭയങ്കര ആടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഇങ്ങനെ ആടിന് വെള്ളം കൊടു ക്കാം വേണ്ടി മുറ്റത്ത് എറക്കി കുളിപ്പിച്ചിട്ട് അവ്ടെ ആടും കൊച്ചും ഉണ്ടായിരുന്നു പട്ടി വന്ന് ഇതിനെങ് എട്ത്തങ്ങ് എറിഞ്ഞങ്ങ്
ആ ഇപ്പ ഇന്റെ വീട്ടിലും അതെ ഇതൊന്നും ഇല്ല്യ ന്നാലും പ ട്ടി ശല്യ ഇണ്ട് ചെരിപ്പ് പൊർത്തിടാം പറ്റൂല കൊണ്ടയി എവിടെങ്കിലും ഇടും
ഇപ്പ എട്ത്തിട്ടെ കണ്ടല്ലോ പിന്നെ അത് കാണത്തില്ല പുതിയ ചൊരുപ്പൊക്കെയാ പോവുന്നത്
ഞാൻ വീട്ടി ചെല്ലുമ്പം നമക്ക് ഞാൻ ഇത് ഓർത്ത്ട്ടല്ലല്ലോ പോവാ നമ്മ പൊർത്ത് ഇടാറുള്ള പോലെ ഇടും അപ്പു ഉമ്മ പറയും നിനക്ക് നിന്റെ ചെര്പ്പ് വേണോ എന്നാ കേറ്റി വെച്ചോ ഒര് ചെരിപ്പ് ന്നട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഒര് ചെര്പ്പ് എവ്ടെയോ കൊണ്ടയി അവരെ കൊണ്ടയി ഇട്ടു അപ്പം ഞാൻ ഉമ്മാട് പർഞ് എവിടെങ്കിലോക്കെ കേട്ക്ക്ണ്ടാവും
അതന്നെ എടാ ഒരു പുതിയ ചെരുപ്പ് ഇവടെ എടുത്തിട്ട് കോ ച്ചിൻ്റെ കൊണ്ട് അ ആ പുതിയതാ രണ്ടൂസം ആണ് ഇട്ട്ട്ടു ഇല്ല അങ്ങോട്ട് മേടിച്ച്
ആഹ്
ഇവിടെ ഒരാൾ കരച്ചിൽ അങ്ങ് തുടങ്ങി ഒരു ചെരുപ്പ് കാണുന്നില്ല ഇവിടെ എല്ലാം കിടന്ന് നോക്കി പക്ഷെ കണ്ടില്ല
എന്താണാവോ കാര്യം
ആഹ് എന്ത് വാന്നാ കടിച്ച് പറിച്ച് അങ്ങ് കളയുവാ ഉം ഏഹ് അത് തന്ന
ഉം ഉപകാരവുള്ള അവർക്ക് ഉപകാരവുള്ളതാണെങ്കിൽ ഓക്കെ
അത് ശരിയാ ആഹ് വാഴെ നമ്മള് വില കൊടുത്ത് മേടിച്ച്
ആഹ് എന്റെ സ്കൂട്ടി ഉണ്ട് വീട്ടില് അതിന്റെ സീറ്റ് മുറിച്ചോരണ്ടീട്ട് എനിക്ക് സങ്കടം വന്ന് ഞാൻ അത്രയും പൊന്നു പോലെ നോക്
നോക്കി ആഹ്
ആഹ് എന്നിട്ട് ഞാ കല്ല് ഒരു ഇത് ഇട്ടിട്ട് കല്ല് കേറ്റി വക്കും ആ കല്ല് വരെ എടുത് ത്ത് അവര് തട്ടിട്ടിട്ട് ഇതാക്കും ഞാൻ എന്നിട്ട് വീട്ടിൽ പറഞ്ഞു ഇനി സീറ്റിന്റെ സീറ്റ് മാറ്റണ്ട അവിടെ കിടക്കട്ടെ അവര് മാന്തി മാന്തി പൊളിക്കട്ടെ എന്ന് പറഞ്ഞു അല്ല നമ്മുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അത് എൻ്റെ സ്കൂട്ടി മാത്രാണ് ബൈക്ക് വീട്ടിലുണ്ട് അതിമ്മെ തൊടൂല
ആഹ്
ആഹ് എന്ന് വെച്ചാ സ്കൂട്ടിമക്ക് കേറി നി
കേറി നിക്കാൻ പറ്റുവ അത് ശെരിയ ഇവിടാണ്ട അടുത്തൊരു ഒരു വീ വീട് വീട്ടില് രണ്ടു ദിവസത്തിന് മുമ്പ് അങ്ങനെ സ്കൂട്ടിടേം ബൈക്കിന്റെ
ബൈക്കിന്റെ എല്ലാ സീറ്റ് വലിച്ച് കീറി ഇട്ടേക്കുന്നു ആഹ് എന്റെ ഉപ്പാക്കൊരു സ്കൂട്ടിണ്ടായിരുന്നു പണ്ട് അത് മൊ ത്തം ഒന്നും അവശേഷിക്കാണ്ട് പിടിച്ചു വലിച്ചിട്ട്
ഒരു ആഹ്
ആഹ് എന്തുവാ ഇവര്ക്ക് ഇതിനോടൊക്കെ ഇത്ര വൈരാഗ്യം.
അതന്നെ ചുമ്മാ. എന്തൊരു ശല്യയാ മനുഷ്യർക്ക് എന്തൊക്കെ ശല്യം ഉണ്ടാക്കും അതെ അതെ.
കൊല്ലാനും പാടില്ലല്ലോ ഇപ്പോ ഇവരെ
ഉം അതും പറ്റത്തില്ല മനുഷ്യര് ചത്താലും വേണ്ടില്ല
ആഹ് അതന്നെ പേടിയാ നമുക്ക് ഒരു സാധനം വീടിന്റെ പൊറത്ത് വെക്കാനും പറ്റൂല
അതന്നെ
എന്ത് പറഞ്ഞിട്ട് എന്ത്
ഇന്ന് എന്തൊണ്ട്
ഇന്ന് എന്തൊണ്ടാക്കി ഉച്ചക്ക് ഇന്ന് ഉച്ചക്ക് ചെമ്മീന് റോസ്റ്റാക്കി പിന്നെ പരിപ്പും തക്കാളിയും പിന്നെ ക്യാരറ്റ് ഉപ്പേരി
ക്യാരറ്റ് ഉപ്പേരിയ
ഉപ്പേരിന്ന് വെച്ചാ നിങ്ങ തോരൻന്ന് പറയണത്
ഓ തോരനാണോ ഈ ഉപ്പേരി
യെസ്
കൊല്ലാ ആഹ് കൊല്ലം തൃശ്ശൂരും കൊല്ലവും തമ്മിലുള്ള വ്യത്യാസണിത് അപ്പൊ കാല് മടങ്ങിയേന് എന്തോ പറഞ്ഞൂലോ
ചറക്കിതാ പറഞ്ഞെ
ആഹ് ചറക്കി ഞാൻ അപ്പ ചോദിക്കണോന്ന് വിചാരിച്ച് ച റക്കിയോ ആഹ് ഞങ്ങൾ മടങ്ങിയോന്ന് അല്ലെങ്കിൽ ഉളുക്കീന്ന് പറയും ആ ഇത് ചർക്കി
ഹ് ഹ് ന്നാ ഓ ഹ്
എന്താ ഓരോ നാട്ടില് ഓരോ ഭാഷയാ
ഭാഷയാ അത് തന്നെ ഉം പിന്നെ
ഇനി നാ നാല് മണിക്ക് ചായക്ക് എന്തേലും ഉണ്ടാക്കണ്ടോ
ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്തുവാന്നാ വിചാരിക്കുന്നേ അതിന് ഇലയട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ആഹ് ആഹ് ആഹ് ശരി ശരി ശരി